ഓ ഹായ് എന്താണ് വിഷേഷം ആ ആ സുഖായിട്ടിരിക്കുന്നു പിന്നാ ചായ കുടി
ആ ചായൊക്കെ കുട്ച്ചു കുട്ട്യാളൊക്കെ വന്നപ്പൊ അവർക്ക് ചായൊക്കെ കൊട് ക്കെയ്ര്ന്നു
ആണാ എത്ര കുട്ടികള്ണ്ട് ഞാൻഞ്ഞ് പ്പെൻ ആ ഞാൻ എന്റെ വീട്ട്ലാണ് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരാള് ഒരാൾക്ക് ഏഴ് വയസ്സ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കണ് ഒരാള് ചെർത് ഒമ്പത് മാ സം കയ്ന്ട്ടൊള്ളൂ
ആ ശെ
ഒമ്പത് മാസം കഴിഞ്ഞിട്ടൊള്ളു ആ ചെറിയ കുട്ടി ആൾക്കിന്ന് ഇഞ്ചക്ഷന്ണ്ടാര്ന്ന് ഒമ്പത് മാസം കഴിഞ്ഞിട്ട്ള്ളൊരു ഇഞ്ചക്ഷന്ണ്ടാര്ന്ന് ആ പനിയൊന്നുല്ല പനിയൊന്നും വരില്ല അതവര് പറഞ്ഞു ന്നാലും ചെറിയൊരു കരച്ചില് കുത്തിവെച്ചേന്റൊക്കൊര് കരച്ചില് ആ അതിന്റെ ഒരു ബുദ്ധിമുട്ട്ണ്ട് അപ്പ ആ അങ്ങന അങ്ങന കുത്തി വെച്ചപ്പാ കുത്തി വെച്ചപ്പ കരഞ്ഞൊന്നുല്ല ഇങ്ങനെ ചൊ ണ്ടിങ്ങനൊന്ന് വിതുമ്പിയൊള്ളൂ
ആ അയ്ശെരി
പിന്നാ വേറെന്താണ് മക്കളൊക്കെ എന്താ പഠിക്ക്ന്ന രണ്ട്പേരും പഠിക്കന്നേണാ രണ്ട്പേരും പ ആണാ ഒ നെഴ്സറീല് ഒരാളോ
ഇല്ല രണ്ടാൾക്കാരും നേഴ്സറിലാ ട്‌വി
റ്റ്വിൻസാണോ ആ ആ ആൺകുട്ടികളാ പെൺകുട്ടികളാ പെൺകുട്ടികള് ഓക്കെ എന്റെ സ്ഥലം എറണാകൊളം മലപ്പുറവോ ആ മലപ്പുറം എരമംഗലം അറിയോ സ്ഥലം
എരമംഗലംന്നങ്ങനെ കേട്ട്ട്ട്ല്ല നമ്മള് ലുലുമാള് വണ്ടർല്ലെ അ ഫോട്ട് കൊച്ചി അങ്ങനെയൊക്കെ കൊർച്ച്
ആ എരമ എരമംഗലം ആ മ ലപൊർത്തെ എരമംഗലം വല്ല്യമ്മായിടെ വീടാണ് വാപ്പച്ചിടെ മൂത്ത പെങ്ങൾടെ വീട് അവിടെയാ മക്കളൊക്കെ അവിടെയാ ഒള്ളത് ആ ആ ആ ആ ഞങ്ങള് ന്നാള് എ
ആ എന്താ വർക്കെയ്യാണോ
വർക്കെയ്തും കൊണ്ടിര്ന്നു പക്ഷെ കയ്ഞ്ഞ പ്രഗ്നന്റായത് കൊണ്ട് ഞാനിപ്പോ റിസൈൻ ചെയ്താര്ന്നു ടീച്ചറായിര്ന്നു
ആ അത് ശെരി
പിന്നെ ഞാൻ ഓൺലൈൻലെന്നാലും ക്ലാസ് എടുക്കുന്നുണ്ട്ട്ടാ പൊറത്തൊള്ള കുട്ടികൾക്ക് ക്ലാസ് എട്ക്ക്ന്ന്ണ്ട് നമ്മടച്ച് പോ വിടാണ്ടിരിക്കാൻ വേണ്ടീട്ട് നമ്മ ക്ലാസ്ട്ക്ക്ണതാണ് ആ ടച്ച് നമ്മുടെന്ന് പിന്നെ നെക്സ്റ്റിയർ മുതലിനി കേറാലൊന്ന് വെച്ചാ അപ്പൊ കുട്ടിക്ക് ഒന്നര വയസാവും ഹലോ ആ അപ്പൊ ജോലി ആ ആ ആ രണ്ടും ആൺകുട്ട്യളാണെനിക്ക് ആ ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഇപ്പ നിക്കാൻ വേണ്ടി ഒരാഴ്ച വേണ്ടി വന്നതാണ് ആ ഹസ്ബൻഡിന്റെ വീട്ട്ല് ഹസ്ബൻഡും അനിയനുണ്ട് ഞങ്ങള് ഹസ്ബൻഡിന്റെ വീട്ടില്ന്നർഞ്ഞാ സ സെപ്പറേറ്റ് മേളില് താമസിക്ക മേളില് അനിയന്റെ കല്യാണം കഴിഞ്ഞ്തായപ്പഴേ സപ്പറേറ്റ് മേളി ല് താമസിക്കെന്നെണ് മേളില് വീട് വെച്ചിട്ട് അങ്ങനെ താമസിക്കണെണ് ഉം ഉ ഉം ഉം
ത്തെ നെലല്ലല്ലോ അതിന്റെ
ആ വീടിന്റെ മേളിൽത്തെ നെല രണ്ട് നെല ആയിട്ട് അതായത് പൊറത്ത് കൂടെ സ്റ്റെപ്പായിട്ട് ട്ടുള്ള രീതില്
ആ അങ്ങനാണല്ലേ അങ്ങനെ നമ്മള് അങ്ങനെപ്പ അങ്ങനൊന്നപ്പോ അങ്ങനെ ആരും നിക്കലില്ലല്ലോല്ലേ
ആഹ് അങ്ങനെ എന്റെ സ്വർണ്ണൊക്ക വിറ്റ്ട്ട് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് വീട് വെക്കാണെങ്കി ഇപ്പൊ സെപ്പറേറ്റ് അത് രണ്ടും രണ്ടാൾക്കാണ്‌ താഴത്തെ അതാ ഞാൻ മേളിൽത്തത് മൂത്താൾക്ക് അങ്ങനെ ആക്കിട്ടേക്കണത്
ആ ശെരി
ആ ആ ആ താത്തേടെ വീട്ടിലാരൊക്കെ ഇണ്ട് എല്ലാരും ഒരുമിച്ച് ഇണ്ടാവേം ചെയ്യും നമ്മുക്ക് ആവശ്യത്തിന് ആ പിന്നെ നമ്മടെ കാര്യങ്ങളൊക്കെ നമ്മ നടക്കുന്ന അത്രേ ഉള്ളൂ കാര്യാത്തി എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ അങ്ങനെ ഇപ്പ പെരുന്നാളൊക്കെ വരുമ്പോ ഒരു ഒരു പെരുന്നാൾ പെരുന്നാള് മേള അങ്ങനെ കൂടള്ളൂ അല്ലാണ്ട് പിന്നെ കൊച്ചിനെ എനിക്ക് ക്ലാ വൈകുന്നേരങ്ങളിലാ ക്ലാസ് വരുന്നത് ത് അങ്ങനെ ക്ലാസ് വരുമ്പോ കൊച്ചിനെ ഞാൻ കൊണ്ടൊയൊന്ന് താഴെ കൊടുക്കും അപ്പ ഉമ്മ ഫ്രീ ആകും അനിയനും അനിത്തീം ജോലിക്ക് പോകുന്നുണ്ടേ ആ ആ ശരിക്കും താത്താടെ വീട്ടിലാരൊക്ക്ണ്ട്
ഇവടെ ഹസ്ബൻഡിന്റെ വീട്ടില് എന്താ ഹസ്ബൻഡ് ഒറ്റ മോനാണ് പിന്നെ ഞാൻ നും കുട്ട്യാളും മാത്രേ ഉള്ളൂ എന്റെ വീട്ടില് പിന്നെ അനിയത്തീം രണ്ട് അനിയമാരും
ആണ ആ കൂട്ട് കുടുംബാവുമ്പോ ഒരു രസാണല്ലേ എല്ലാരും കൂടി എന്താ രസായിരിക്കോ ഉം ഉ പിന്നെ മക്കളൊക്കായി കയ്ഞ്ഞ് കയ്ഞ്ഞാല് അല്ല മക്കളൊക്കായി കഴ് കഴിഞ്ഞാ അവരുടെ പൊറകെ നടന്ന് കഴിഞ്ഞ പിന്നൊന്നിനും നേരം ണ്ടാവൂല്ല ആ ഉം ആ ചായ കുടിച്ചി മോന് വര്മ്പോ തന്നെ മോന് മൂന്നര മൂന്നേ മുക്കാലാവുമ്പോ വരും ആ ചായെം ആണെങ്കിൽ പിന്നെ സ്പെഷ്യൽ അങ്ങനെയല്ല അങ്ങനൊന്നും ഇണ്ടാക്കാറൊന്നുല്ല എന്ത്യെ ന് സ്നാക്സ് അങ്ങനൊക്കെ ഇണ്ടെങ്കില് അതൊക്കെ കഴിക്കോള്ളൂ പിന്നെ ആ ആ അങ്ങനെ മതി പിന്നെ ആ പിന്നെ എട ക്ക് ഞാൻ ചോറ് കൊടുക്കും നെയിലിട്ട് വൈകുന്നേരം വരുമ്പോ
ആ
രണ്ടൂസം കൂടുമ്പങ്ങന. ആ സാദാ ചോറ് ആ നെയ്യിട്ടിട്ട്. കൊടുക്കും ആ ആ അങ്ങനേം കൊടുക്കും ആ കഴിച്ചോളും. ആ കഴിക്കും, ആളേപ്പ കരാട്ടെ ക്ലാസ്സിലു ചേർത്തിട്ടണ്ടേ. ശനിം ഞായറും മാത്രം ശനിം ഞായറും ആള് ഫ്രീ ആണ്. മദ്രസ് സാധാരണ തിങ്കള് മുതല് വെള്ളിവരേ എം അതോൺലൈൻ മദ്രസ്സ്യണാക്കിയേക്കണത്.
ആ അത് ശരിയാ.
ഫ്രീ ആണ് ഓൺലൈൻ മദ്രസ്സയാകുമ്പ ശനീം ഞായറും ഫ്രീയാണ് സ്കൂളില്ലാ മദ്രസ്സെയില്ല അപ്പൊ അ കരാട്ടെ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്, കരാട്ടെ ക്ലാസ്സെന്ന് പറഞ്ഞ ഹസ്ബന്റ് വർക്ക് ചെയ്യണേന്റെ അടുത്ത് തന്നെയാണ് അപ്പാ ഹസ്ബന്റു രാവിലെ പോകുമ്പോ കൊണ്ടോവും ആളാ, പിന്നെ ആള് വരുമ്പേക്കും വരവൊള്ളൂ. കൊണ്ടുവരുള്ളൂ ഒരു മണിക്കൂറ്. ഹസ്ബൻഡ് ഇവിടെ സൗത്തില് ഹോട്ടലിലുണ്ട് ഹോട്ടലില് ജി എം ആയിട്ട് വർക്ക്‌ ചെയ്യണു.
ആ ആ അത് ശരി.
താത്താടെ ഹസ്ബെന്റ് എന്തു ചെയ്യണ്?
ഫുഡ് ക്വാളിറ്റി കൺണ്ട്രോളറായിട്ട് വർക്ക് ചെയ്യ.
ആണാ ആ ആ ആ അപ്പൊ നിങ്ങളങ്ങോട്ട് പോവാറില്ലാ?
ഹ് ഹ് ആ ഞങ്ങള് ഇപ്പ പോയി വിസിറ്റിങ്ങിന് പോയി വന്നിട്ടേള്ളു.
വന്നിട്ടുള്ളൂ അല്ലേ, ആ ആ ഇനിപ്പോ ഓണ വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും തന്നെ അല്ലേ? ആ മാ ൻശാ അള്ളാ ഞങ്ങളാദ്യം കല്യാണം കഴിഞ്ഞപ്പോ ഗൾഫിലായിരുന്നു മാസ്കറ്റിലായിരുന്നു. ആ മസ്കറ്റ് ആ. അപ്പപിന്നെ, കൊ-കൊറോണ കാരണം ആ, ആളുടെ ജോലിയൊക്കെ പോയേ. പിന്നെ നാട്ടിത്തന്നെ സെറ്റിൽഡായി പിന്നെ പോകാനാൾക്ക് മടി. ആ.. പിന്നാൾക്ക് പോവാനും മടി. എന്നിട്ടു പിന്നെ പോയുവില്ല പിന്നെ, ഇവിടെത്തന്നെ ആ എന്തോ നോക്കി ജോലിയൊക്കെ നോക്കി അങ്ങനെ സെറ്റായി. അൽഹംദില്ല കൊഴപ്പോന്നുവില്ല ഉം ഉം ഉം ഉം ഉം ഉം ഉം. പിന്നെ--ഞാൻ ഇനി ആ വീട്ടിലേക്ക് ശനിയാഴ്ച അല്ലെങ്കി ഞാറാഴ്ച്ച പോകും. ഒരാഴ്ച വന്ന് നിക്കുവൊള്ളൂവീട്ടി. മാസത്തില്, എല്ലാ മാസത്തിലും ഒരാഴ്ച വന്നു നിക്ക്വ? മോനെ വി വിടുന്നും സ്കൂളിൽ വിടാ, അവിടുന്നും ഇവിടുന്നും പോകുന്ന രീതി തിയിലാണ് ഇവിടുന്ന് സ്കൂൾ ബസ് എണ്ട്. ആ ആ.
മില്
അടുത്തല്ല അരമണിക്കൂറോളം ഉണ്ട്. ഒരരമണിക്കൂർ മുക്കാ മണിക്കൂറൊണ്ട്.
ആ ശരി, ന്റെ വീടും കെട്ടിച്ച വീടും ഒരു അഞ്ചു പത്ത് പത്ത് മിൻറ്റ് നടക്കാനേള്ളു അതുകൊണ്ട്
ആ സുഖാണ്, അവിടെന്ന് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അടെ അവിടു അടു ത്തുള്ളൊരു മിഡിൽ ആയിട്ടുള്ള ഒരു സ്കൂളിലാ ചേർത്തേക്കണത് മെയിനായിട്ടുള്ള എടപ്പള്ളി ജംഗ്ഷ ലുലു ഇല്ലേ ലുലു ഇവിടെ ലുലു അറിയില്ലേ എറണാകൊളത്ത്? ആ ലുലു മാളിന്റെ അടുത്തൊള്ള സ്കൂളിൽ തന്നെയാണ്. അപ്പൊ അവിടെന്നും ഹസ് ബന്റിന്റെ വീട്ടീന്നും സ്കൂൾ ബസ് ഉണ്ട്. എന്റെ വീട്ടീന്നും സ്കൂൾ ബസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പ അവരാ ഓഫീസിൽ വിളിച്ച് ജസ്റ്റ് മെയിൽ ഒന്നയച്ചു കൊടുത്താ മതി. മെയിൽ അയച്ച് കൊടുക്കുമ്പേക്കും ആ അവര് പിന്നെ ഇവിടുത്തെ ആന്റീനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ആകും. അങ്ങനത്തെതൊന്നുമി ല്ല ബുദ്ധിമുട്ട്. ക്കെണ്ട്, അതൊണ്ട് പോണോണ്ടുവില്ല, നമ്മുടെ വീട്ടിൽ വന്നിക്കണെന് അങ്ങനത്തെ പ്രശ്നൊന്നുവില്ല. പിന്നെ അവിടെ ചോദിക്കാനില്ലേ, ഞങ്ങ ഒറ്റക്ക് സെപ്പറേറ്റ് ആയതോണ്ട് പോണ സമയാവുമ്പോ ജസ്റ്റ് പറയും. അങ്ങനത്തെ ഒരു മൈൻഡോള്ളൂ.
ആ
അല്ല അങ്ങനൊന്നുമില്ല. ഉം, പിന്നെ ഈ ട്വിൻസ് ആയതൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ണ്ട്, രണ്ടേർക്കും. ഒരാൾക്ക് വാശി, ഒരാൾക്ക് അങ്ങനെ അങ്ങ വാശിയൊണ്ട ആഹ
നല്ല കച്ചറയുംക്കൂടും. അങ്ങനെയൊക്കെ രണ്ടാക്ക്ഒരേ സാധന ഇത്കൈയ്യിൽഇണ്ടെകിലും, ഒ അവളുടെകയ്യ്ലെന്താന്ന് വെച്ചാൽ അത് തന്നെകിട്ടണംന്ന്ള്ളവാശിയും.
വാശിഇണ്ട്. അത് ഇവിടെ, ഇവിടെന്നാണ്. എന്റെഅനിയത്തിക്ക് രണ്ട്പെൺകുട്ട കുട്ടികളാണ്. അതായത്, ഇപ്പ എ ഞാ എന്റെ മോനാണ് മൂത്ത മോനാണ് ആദ്യംഇണ്ടായത്. പിന്നെത്തെവർഷം അനിയത്തീടെ മോള് ആദ്യം ഉണ്ടായി. പിന്നെ വന്നത് അനിയത്തീടെ മോളാണ് ആദ്യം വന്നത്. രണ്ടായിരത്തി ഇരുപത്തിനാലില് അനിയത്തീടെ രണ്ടാമത്തെ ആൾ വന്ന്. രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നപ്പ എന്റെമോൻവന്ന് രണ്ടാമത്തെ. ത് അങ്ങനെ ഒരു വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് നാല് പേരുംവന്നേക്കണത്. അപ്പാ ആ ഞങ്ങൾ ഒരുമിച്ച് വന്ന് നിൽക്കുമ്പേക്കും, ഇയാളുടെകയ്യിലിരിയ്ക്കണത് മറ്റയാൾക്ക് വേണം. മറ്റുള്ടെകൈയില്അന്നവേറെ സാധനങ്ങള് ഇണ്ടാകും. അതൊന്നും എടുക്കൂല. ആരുടെ കൈയ്യിൽ എന്താണോ പിടിച്ചിരിക്കത് അവസാനം വേണം. അത് ഈനിർബന്ധംആണ്. ത്ചിന്തയാണ്ത്. അല്ലാണ്ട് അത് അതുപോൽ ത്തത് എണ്ടെങ്കിൽ പോലും സെയിം അതുപോലത്തത് എണ്ടെങ്കിൽ പോലും ആൾക്ക് അത് തന്നെ വേണോ എന്നുള്ള വശിടുപ്പില്ലപിള്ളാർക്ക്അറിയില്ലല്ലോ അവർക്ക്റിയില്ലല്ലോ അവരുടെകൈലി ഇതുപോലത്തെയന്നുള്ളത് അവർക്ക്റിയില്ലല്ലോ
അതെ അതെ ഏഹ് നിങ്ങളേത് സബ്ജക്റ്റ് പഠിച്ചത് നിങ്ങളെന്താപഠിച്ചത്
ഞാന് ആ അഫ്സലുലുമാപഠിച്ച് പിന്നെ ടി ടി സി കഴിഞ്ഞ് ഇപ്പൊക്കെ എം എ ചെയ്തുകൊണ്ടിരിക്ക
അറബിയിലേ
ആ് ആ അറബി ഇൻകേറ്റിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കെയാണ്
ആഹ ശരി
ഉ ഉ ഉ ആ കേട്ടിട്ട് ക്വാളിഫൈ ആവണം ആ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന്ന്നുള്ളിലേ കേട്ടിട്ട് നള്ളു നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഡെയിലി വേജസിൽ കേറാം എന്തേലുമുണ്ടെക്കിൽ മാത്രം മതി അഫ്ലെല് പ്രേംസ് ഇണ്ടെക്കിപ്രേമേ പ്രംസ്ഒണ്ട്കെ ട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിൽ ഡെയിലി വേസസില്കേറാം
ആഹ
ആഹ അപ്പൊ കേട്ടിട്ട് അതിന് വേണ്ടി ഇങ്ങെനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കെയാണ്ഓരോ ഗ്രൂപ്പില് ഇങ്ങനെആയിട്ടിപ്പാഒരുഗ്രൂപ്പ്ണ്ട് കേട്ടിട്ടില്ല അതിലേക്കെങ്ങേനെയാവരുന്നേ ക്ലാസ്സുകളൊക്കെ കേട്ട് ഇനിയിപ്പ ജൂലൈയില ഓഗസ്റ്റിലോ എന്തോ വരണുണ്ട് കേട്ടിട്ട് ഇപ്പ മാണനാല് ഇപ്പൊ ഗവൺമെന്റ് സർവീസിലുള്ള ടീച്ചേഴസ് ഇണ്ടല്ലോ അവർക്കൊന്നു നേരത്തെകെ തെറ്റില്ലാത്ത ആൾക്കാരുണ്ടല്ലോ
ഉ ഉ
ക്ക വേണ്ടിയൊെ സാനം തന്നണ്ടേ ഇപ്പാ
ആഹ
ക്ക്അവരുടെ ജോലി പോകുല്ലോ കേട്ടിട്ടില്ലാണ്ട് ഗവൺമെന്റ് കേറുമ്പോ അതൊരു ഇതാണല്ല അതുകൊണ്ട് ഇപ്പോഴും ആ് വർക്ക് ചെയ്ന്ന് അവര് ഗവൺമെന്റിൽ വർക്ക് ചെയ്യണ വർക്കും വേണ്ടിട്ടും കേട്ടിട്ട് നടത്തണ് ണ്ട്
ആഹ ശരിഅതാഅങ്ങനെ അതിട്ട് കേക്കാട്ടോ ഉ ശരി പിന്നെ ഞാൻ സൈക്കോളജി കഴിഞ്ഞതാ എം എസി
സൈക്കോളജി ആഹ പിന്നെ ആ വർക്ക് ചെയ്ത്ഒര് എക്സ്പീരിയൻസ് ആകുമ്പോ ഓൺലൈനക്കെവർക്ക് ചെയ്ത്കഴിഞ്ഞാലുംഒരെഎ സ്പിരിഇപ്പംനമ്മുടെകോളിഫിക്കേഷൻഅല്ലനോക്കുന്നത് അവര് നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കണം നമുക്ക് എന്തോ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ നോക്കണത് ഇപ്പൊഞാനിപ്പോ ഓൺലൈൻ വർക്ക് ക്കതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ്. അപ്പൊ അവരൊരുവർഷത്തേക്കുനമുക്കുപറഞ്ഞേക്കണതാണ് ഒരു വർഷമവിടെ നമുക്ക് നിന്നതിനാല് നമുക്കവരു ടെ കൈയ്യിന്നിതുകിട്ടും
ആ
സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്കവരുവർക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട്. അതുവെച്ചിട്ടപ്പൊ നമുക്കിസ് എക്സ്പീരിയൻസ് കിട്ടണതാണല്ലോ, അപ്പോ ഓൺലൈനിലായാലും, ഓഫ്‌ലൈനിലായാലും നമുക്കെക്സ്പീരിയൻസ് കിട്ടണതാണല്ലോ
ആ.. അതെയതെ
അങ്ങനെഞാനിപ്പോ, ജോലിക്കു കേറുന്നസ്കൂളിലൊക്കെ പറയ ക്വാളിഫിക്കേഷനല്ല നോക്കണത്. എക്സ്പീരിയൻസാ നോക്കണതേന്ന്പറഞ്ഞ എന്നാല് എത്ര വർഷത്തെയെക്സ് പീരിയൻസുണ്ടെന്നുള്ളതാണ്‌. എനിക്കു തോന്നുന്നത് ആറുവർഷത്തെ എക്സ്പീരിയൻസ് സുണ്ട് ആ.. അത്രയുമുണ്ട്, അതായത് മൂത്തയാൾക്കു രണ്ടു വയസായപ്പോമുതൽ ജോലിക്കുകേറാൻ തുടങ്ങിയതാ.
ആ.. ഹാ.. അതുശരി
അ... അ... ആ
എന്നായിക്കോട്ടേ കേട്ടോ എന്നായിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ ഇതിപ്പംമക്കളൊന്നും കച്ചവടമായിക്കൊണ്ട്
അ അ ആ ആ ആ ഇവിടെയെന്റെ ഇളയതിപ്പമേത്തുകേറി തുടങ്ങിയിട്ടുണ്ട്. ക അച്ഛന്റെ കൈയ്യിലായി, ഈ.. കുറുക്കു കൊടുക്കാനുള്ള സമയമേതാ അ... ആ ശരിയെന്നാ ശരിയെന്നാ, ഓക്കെ.. അ